ഹാ ഞാൻ കൊറെ നേരായലോ വിളിക്കിന് എവിടയാരുന്നു
ആ ഇവിടെ റേഞ്ചിന്റെ കുറച്ച് പ്രസ്നംഉണ്ടെ
അതെ കോള് വരെന്നെ കാണണ്ടാവലല്ലേ
ആ കോള് വന്നപ്പോൾ എടുത്ത് വാട്സപ്പിലിങ്ങനെ ഒരുപാട് കോള് വന്നണ്ടിരിക്കുല്ലേ അപ്പ അതിന്റെ ഇടകൂടെയാണ് എടുത്തത് അപ്പ അതാണ് അത്രയും
അ ആ ആ ഒക്കെ കഴിച്ചു കടക് ള്ള പരിപാടിയാണ് മക്കളൊക്കെ ഒറങ്ങിയോ
ഒറങ്ങി ഞാൻ മാത്രേ ഇനി ഒറങ്ങാനുള്ള് ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല
അതെ അതെ ആ മക്കൾ ഒറങ്ങിയാലല്ലേ ഫോണൊന്ന് കിട്ടുള്ളൂ അ അതുവരെ അവർക്ക് അവരെ കയ്യില്ലല്ലേ
ആ ഞാൻ പിന്നെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല പിന്നെ ഞാൻ അങ്ങനെ ഫോണ് കൊടുത്തിട്ട് ഉള്ള പരിപാടിയൊന്നുല്ല നല്ല പെട വെച്ചങ്ങ് കൊടുക്കും
ആ എല്ലാ പിന്നെ പഠിക്കാനാണ് എഴുതാനാണ്ന്ന് പറഞ്ഞിട്ട് ഫോൺ മേടിക്കേ
ആ ഞാൻ ഞാൻ അന്നേരം ഞാൻ കൂടിയിരിക്കും ഇപ്പൊ എന്താ ട്യൂഷനൊക്കെ പോയിട്ട് ഏഴരയൊക്കെ ആമ്പോ വരും അത് കഴിഞ്ഞ് പിന്നെ പുള്ളി ഒരു മോനാണ് ഉള്ളത് അപ്പൊ ഫുഡ് ഒക്കെ കഴിച്ചി നാലാം ക്ലാ പഠിക്കുന്നു കുറേ പഠിക്കാനൊക്കെ ഉണ്ട് അപ്പോ ആള് വന്ന് ന്നാ ഫുഡ് കഴിച്ച്ച് കഴിഞ്ഞ് കറിടന്നങ്ങ്
ആ
പിന്നെ വെളുപ്പിനെ എണീക്കും അതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് അത് കാരണം വെളുപ്പിനൊക്കെ എണീച്ചോളും
ഞാാനിതുപോലെ ചോദിച്ചു സ്കൂള് ചെന്നിട്ട് ആ ടീച്ചറോട് ചോദിച്ചു എന്താണ് ഇത്ര അധികം ആ കൊടുക്കണ ഫോണില് വർക്ക്
അ അതെ ഇംഗ്ലീഷ് മീഡിയം ആണോ ഇ ഇംഗ്ലീഷ് മീഡിയം ആണോ
ഏ എല്ലാ
പഠിക്കുന്ന ആ ഇത് ഇംഗ്ലീഷ് മീഡിയണ് അത് കാരണം മാതൃഭാഷ പക്ഷെ ഒന്നും അറിയില്ല അത് ഞാൻ പഠിപ്പിച്ചച്ച് കൊടുക്കണ ഇരുന്ന് മലയാളത്തിൽ പറയടാ എന്തെങ്കിലുമൊക്കെ മലയാളത്തിൽ പറ അമ്മ എനിക്കറിയില്ല ഞാൻ ഇംഗ്ലീഷിൽ പറയാം
മലയാളം തീര അപ്പൊ വീട്ടില് സംസാരിക്കൂലേ
സംസാരിക്കുകൊക്കെ ചെയ്യും ഇടക്കൊക്കെ ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കും മലയാളത്തിൽ അപ്പോ ഞാൻ പറയും മല മലയാളം സംസാരിക്കടാ ന്ന് പറയും അങ്ങനെ ഞാൻ പിടിച്ചിരുത്തികെ ശക്കെ പഠിപ്പിക്കും കാരണം ഇല്ല ഇംഗ്ലീഷ് മീഡിയമോ ഫുൾ ഇംഗ്ലീഷ് ആണല്ല
ആ ആ ആ
അതുകൊണ്ടിട്ട് അപ്പം ഞാൻ ഇടക്കൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പൊ
ആ മലയാളം നമ്മള് നമ്മള് മലയാളം പറയാണ്ടിരിക്കാൻ പറ്റൂലല്ലോ
അതു തന്നെ പിന്നെ വലിയ ക്ലാസ്സുകൾ പ്ലസ് വൺ പ്ലസ് ടു വിലൊക്കെ ആകുമ്പോൾ ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചിരിക്കുണത് നല്ലത് നെ നമ്മൾ നമ്മുടെ മാതൃഭാഷ മനസിലാക്കിയിരിക്കണല്ലോ അതുകൊണ്ട് ഞൻ പഠിപ്പിക്കുന്നുണ്ട് ഇടക്കൊക്കെഅപ്പ് അത് പഠിപ്പിക്കേണ്ടിരിക്കുമ്പ അവന് ഭയങ്കര ദേഷ്യോ.
അവർക്ക്റിയാത്തൊരു ഇതല്ലേ സംസാരിക്കാനൊക്കെ- നമ്മള് സംസാരിക്കുമ്പോ അറിയണ്ടാവും പക്ഷെ എഴുതാനും വായിക്കാനൊന്നും അറിയണ്ടാവൂല.
ക്കച്ചെയും പക്ഷെ ആ സംസാരത്തിന്റെ ഇടൽ നമ്മളെ ഒരുമാതിരി- തത്തുന്ന പോലെ ഇപ്പൊ ഞാൻ പറയാ അവന്റെ ഒരു ഇംഗ്ലീഷ്- ഇംഗ്ലീഷ് സംസാരിക്ക ഫുഡ് എടുക്കാനൊക്കെ പറയുമ്പോ- ഇംഗ്ലീഷില് നമ്മളോട് സംസാരിക്കും ഞാൻ പറഞ്ഞു ഇവിടെ മാ - വീട്ടിൽ നീ മലയാളം സംസാരിച്ചാൽ മതി നീ സ്കൂളിൽ പോകുമ്പോൾ അങ്ങനെ സംസാരിക്ക് - നമ്മളിവിടെ മലയാളം.
ഇല്ല അവർക്കിപ്പ ഇപ്പത്തെ സ്കൂളിലൊക്കെ അങ്ങനെയല്ലേ ഫൈനല്ലേ മലയാളം സംസാരിച്ച ഫ- അങ്ങനെയൊക്കെല്ലേ. സംസാരിക്കാൻ പാടില്ലല്ലോ അവരന്നെ അങ്ങോട്ടും, - ങ്ങോട്ടും ഇംഗ്ലീഷില് വേണ്ട സംസാരിക്കാന്. അല്ല അവര അങ്ങോട്ടും ഇങ്ങോട്ടും ഇംഗ്ലീഷില് വേണല്ലോ സംസാരിക്കന്. ഹലോ കേൾക്കുന്നില്ലേ? ആഹ് ഹലോ. ഹലോ ആർ എന്ത് സൗണ്ട്ഇല്ലല്ലോ കേക്കാണ്ടോ? ഏ അവിടെ റെയിഞ്ച് പോയോ? എന്തേലും വിഷയം ണ്ടോ അവിടെ കേക്കണില്ല ഒന്നും കേക്കണില്ല? ഹലോ. എന്ത് പറ്റി?